ഹലോ
ഹലോ
ആഹ് എന്താണ് വിശേഷം
നല്ല വിശേഷം കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് ആഹ് കേഴക്കണ്ട് മഴണ്ടവിടാ
ഉം ആ മഴ ഇപ്പോ ഇന്നും ഇന്നലക്കായിട്ട് ഇങ്ങനെ മൂടിക്കോണ്ടാണിപ്പൊ മഴ അതായത് നല്ലോണം പെയ്യണോല്ല എന്നാ കൊറച്ചീച്ച പെയ്യ
ആഹ് അവിടെ നല്ല മഴ പെയ്യ
ഏഹ് നല്ല മഴയാണോ വെള്ളൊക്കെ പൊ പൊങ്ങീണോ
ഇല്ല വെള്ളം നിക്കണില്ല
ഏഹ് വെള്ളം പൊങ്ങാനുള്ള മഴയൊന്നും ഇപ്പോ ഇവിടെ പെയ്തിയില്ല
ആഹ ഇപ്രാവശ്യം മഴ കുറവ
ഉം മഴ കൊറല്ല വേന ഇത്ര നമുക്ക് ബുദ്ധിമുട്ട ആകും
ആഹ പിന്നെ ചായക്കെകുടിച്ച
ആഹ ചായ ചായകുടിക്കെ കഴിഞ്ഞ ഉച്ചത്തേക്കുള്ള ആറ്റ പിന്നെ കത്തിരി ആഹ അവിടെയാ
ഇവിടെ ദോഷ
ദോശേ
ആഹ
ദോശക് എന്താ കറി
ദോശ എടുത്ത് അങ്ങനെ പ്രത്യേകി കാര്യൊന്നും ഇണ്ടാക്കൂല മീൻകറിയാണ് മിക്കവാറും മക്കൾക്ക് അങ്ങനെ കറിയൊന്നും ഇഷ്ടമല്ല ഈ പച്ചക്കറി ചെറിയ കടലും ചെറുവാറൊന്നന്ന് കുട്ടികളൊക്കെ കഴിക്കൂല അപ്പൊ ആഹ് അപ്പൊ പിന്നെ അധികം മീൻകറിന്ത ആഹ് മക്കള് കഴിക്കുല അപ്പൊ പിന്നെ നമുക്ക് മാത്രം ഉണ്ടായരു കാര്യമില്ല അ മീൻകറി ഇണ്ടാവുമ്പോതന്നൊക്ക പിന്നെ എപ്പഴേലും ഒക്കെ കോഴിമുട്ട കറി ഉണ്ടാക്കും
ഏ അപ്പൊ അധിക ദിവസം മീൻകറി കോഴിക്കറി അങ്ങനെ എന്തെങ്കിലുംക്ക
പുളി കൊടുത്തായിക്കൂല പുളിക്ക് വേറെന്തേലൊക്കെ ഉണ്ടാക്കും
ഉ അ അപ്പം ഉച്ചത്തേക്ക് ഉച്ചത്തേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതല ഉണ്ടാക്കലേക്ക എന്നന്നെ എന്നാ പിന്നെ പണിറിയില്ലല്ലേ കൊറെ പിന്നെ അല്ലെങ്കിലും മീൻകറിയൊക്കെ തലേന്നത്തെ മീൻകറിയൊക്കെ നല്ല
ആഹ രസന ആഹ് അതല്ലേ നമുക്ക് ആഗ്രഹ ഉണ്ടാവും കടലേതൊക്കെ കഴിക്ക പക്ഷെ മക്കൾ കഴിക്കാതുകണ്ട് പിന്നെ പോയാ കുറച്ച ആൾക്കാക്ക ഉണ്ടാക്ക കാര്യില്ലല്ലോ
അപ്പൊ പിന്നെ ഒരു മടിയായിരിക്കുണ്ട ന എല്ലാരും കഴിക്കുമ്പോള അല്ലേ
ആഹ എല്ലാരും കഴിക്കല്ല അപ്പൊ അവര്
ഉ പിന്നെ ഉച്ചത്തേക്കുള്ളക്കയോ ആഏ
ഒന്നും ആയിട്ടില്ല വെള്ളിയാഴ്ച അല്ല എ ഇറച്ച എന്തിനൊക്കെേ മേടിക്കണം കൊടുന്നിട്ടില്ല
നമുക്ക് ഈ കൊണ്ടുവരാൻ നേരം മികയല്ലേ നമുക്ക് എല്ലത്തിനും നേരം
ആഹ എല്ലാം നേരം വൈക്കും
ആ അതെ നപ്പൊ കുളിക്കാനും എല്ലാത്തിനും നമുക്ക് നേരം ആ ഇവിടെന്ന് തേങ്ങാച്ചോറ് വച്ചക്കാ
തേങ്ങ ചോറ്
ഹലോ
അങ്ങനക്ക ആരി
എടക്ക് തേ ആ തേങ്ങ തെര ചെറുകിയിട്ട് തേങ്ങയും പിന്നെ ഉലുക ഉണ്ടല്ലോ
ആഹ ആഹ ഇപ്പൊ അതൊക്കെ കഴിക്ക നല്ലത ആഹ ഞാറ്റുവല ആയിക്കുന്നല്ലോ അപ്പൊ അതൊക്കെ നല്ലതാ കഴിക്കും അ പറ ആഹ
ഇവിടെ ഞാന് എന്റെ വീട്ടില് ഞാൻ ഇവിടെ ഇത്പലി ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എടുക്കും ഈ തേങ്ങാച്ചോറ് പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ അവിടെ ആർക്കും പറ്റൂല അപ്പം പിന്നെ
ആഹ
അ സ്പെഷ്യല ആക്കി എടുക്കൂല ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങാച്ചോറും പിന്നെ പരിപ്പ് കറി ഇറച്ചി വരട്ടിയത് ഇത് ഭയങ്കര കോമ്പിനേഷനാ റിം
തേങ്ങാചോറൊന്നും ണ്ടാക്കൂല
അള ആ ആ എങ്ങനെ
ഇവിടെ അങ്ങനത്തെ തേങ്ങാച്ചോറ ഒന്നും ഇണ്ടാക്കൂലന്നറിയ അന്ന അറിയില്ല എന്താക്കാ ഉ
നിങ്ങൽ ഇണ്ടാകേല
ഇല്ല ങ്ങക്ക അറിയില്ല അതൊന്നും ചെയ്യാനൊന്നും
ഉം എല്ലാ ഫുഡും വെക്കുവോ
ആഹ വെക്കായൊന്നുംഇല്ല തട്ടിക്കൂട്ടിയക്ക ഓരോന്ന് വെക്കും ബിരിയാണിന്നൊക്കെ
സ്വന്തം വിടാണോ
ആഹ് സ്വന്തം വീടാ ഞങ്ങള്ൾ വീട്പാണിള്ളോണ്ടേ അപ്പൊത് വടകക്കെ മാറിയിട്ടുണ്ട് അവിടെ വാർപ്പാക്കാൻ വേണ്ടിട്ട പണി
ഏ അപ്പൊ ന്നി ഒക്കെ പഠിക്കേണ്ടിവരോലോ
ആഹ അപ്പ ഇല്ലെങ്കിലും ഇവിട ആരൂല്യ ഇവടെ ഉപ്പിമ് ഉമ്മ്യും ഒന്നൂല്യ അവര് മരിച്ചിക്ക്ണ്
എ
അതെ ഉ ആ അതക്കെ കല്യാണം കഴിഞ്ഞ മുതല് ഞാന് അറീണ പോലൊക്കെ ചെയ്ത് ചെയ്ത് പടിക്ക്
അപ്പൊ ഉം ഇളച്ചിയോ നാത്തൂനോ അങ്ങനെ ആരെങ്കിലുംല്ലേ
ഇല്ല അടനെ ആരുമല്ല ഇവിടെ പെങ്ങളുണ്ട് ഇക്കാക്ക താത്ത വേറെ ആരും
ഉ അവിടെ നട്ടി കെ ട്ടിച്ചു വിട്ടിണ്ടാവല്ലേ
ഴത്തിട്ടേ ഇവിടെന്താ ഒഴിവാക്കീന്നുപറയാ കല്യാണം കഴിച്ചിട്ട്
എങ്ങനെ കേൾക്കുന്നില്ലേ റേഞ്ച് പോവുന്നു
കല്യാണം കഴിഞ്ഞിട്ടേ ഒഴിവാക്കീന്നറിയ
ഏഹ്
ആഹ് അപ്പ ഇവിടട്ടാള് കുട്ട്യാളൊന്നും ഇല്ല ആഹ്
ഓഹ് അപ്പൊ വേറെ കെട്ടിച്ചീണ്ടാവുലേ
ആഹ് യ്യാ
ഉം ഉം ചെറിയ എ ചെറിയ പ്രായത് ത്തില്ലെന്നേണോ ഒഴിവാക്ക്യ
ആഹ് ആഹ് ഒരു പത്തഏ ഡിഗ്രി കഴഞ്ഞപാട് കല്യാണം കയിഞ്ഞ് പറയണ്ടാ ആൾക്കെന്തോ ലെശോരു പ്രശ്നായിട്ടേ എന്തൊരു ഇതില് പ്രോ പ്രോബ്ലം ആയിട്ട് തോന്നും പരിപ്പ് പോലെത്തെ അപ്പ ആള് ആഹ് ഓക്ക് ഫസ്റ്റ് ദിവസം തന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടെ വെക്കന്നൊക്കെ പറഞ്
ഏഹ് നിങ്ങളട്ത്തായിരിക്കുലേ അപ്പൊ നിക്കല്
ആഹ് ആഹ്
എഹ് ന്നിട്ട് ഇപ്പൊ പുതിയത് നോകിന്ന്ണ്ടാവൂല
ആഹ് വീട് വാർപ്പാക്കു
ഏ... പ്ലാസ്റ്റിക്ക് ഏഹ് സൺസൈഡോ
ആഹ് സൺസൈഡ് കഴിഞ്ഞു കഴിഞ്ഞാഴ്ച
ഏഹ് അപ്പം ഏഹ്കുടിരിക്കല് ആവാനായോ
ഇല്ല്യ ആയിട്ടില്ല വാർപ്പ്ണ്ടല്ലോ
അൻ ഏഹ് പെൻ ഏഹ് അവിടുന്ന് എങ്ങനെ എങ്ങനെ സാധനങ്ങളൊക്കെ നിന്റെ വീട്ടിന്ന് കൊണ്ടരായിരിക്കുംലേ
എന്ത്
കുടിര്ക്കല്കെ ഇണ്ടവാണെങ്കില്
ആഹ് ക്കെ അവര്ക്കൊ അങ്ങനെ കൊണ്ടര്ന്നോരു ണ്ട് നമ്മള് മേടിക്കുന്ന് അ അങ്ങനൊക്കെതന്നെ ഉം
പിന്നെർഞാല് നമ്മളെ വീട്ടാർക്ക് പിന്നെ എപ്പഴും ഫുള്ള് കൈഞ്ഞോളണംന്നില്ലല്ലോ
ആഹ് അതൊന്നും പറ്റൂല. ഇന്റെ കൊണ്ടര്ല് നടക്കൂല
ആഹ് എല്ലം കൊണ്ടര്ല് നടക്കുല്ല. ഞമ്മളെ നിന്റെ വീട്ടില്
ആഹ്
നിന്റെ വീട്ടിൽ ആര
ന്റെ വീട്ടില് ഉപ്പേ മ്മേ രണ്ട്അങ്ങളര് ണ്ട് രണ്ട് ഇത്തത്താര് കല്യയാണം കഴിഞ്ഞ് എല്ലാര്തും ഒരാങ്ങളീം ഞാനും എര്ട്ടേണ് അഞ്ചു കുട്യളാണ് ലാസ്റ്റ്ത്തെല് എരട്ടേണ് ആഹ് രണ്ട് ലാസ്റ്റ്ത്തേല് എര്റ്റ പ്രസവി ഒരാൺ കൂടെണ്ട് അഞ്ച് കുട്ട്യാള് എല്ലല്ല ഒരാണും ഒരു പെണ്ണുആയോണ്ട് വേറെ വേറെ വേറെ രണ്ടും പെണ്ണു രണ്ടാആണആകുമ്പളാ ഒരുപോലൊക്കെ ആകുളൂ
ന്നട്ട് എങ്ങനെണ്ടായിനി ങ്ങളെ സ്കൂൾ പോക്കക്കെ. അക്കെ വയങ്കര രസായിരിക്കുല്ലേ
ഏയ്‌ ന്റെ ഉമ്മാടെ വീട്ടിലാരുന്നു രണ്ടണ്ട് ചെറുതായോണ്ട് ന്റെ ഇമ്മമാടെമ്മന്നെ കൊണ്ടയി. മ്മാൻ്റെ അനിയത്ത്യുണ്ട്. പ്പ അവരാണ്നെ കൂട്തല് നോക്കിയതൊക്കെ പിന്നെരു മൂന്നെരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സ് ഒക്കെആകുമ്പള വന്നെ
ഏഹ്
ഉം
അപ്പൊ ഉം ഇപ്പ അനി അനിയനും ഇയ്യും ഒരേ ക്ലാസ്സിലേനിയോ?
ആഹ് ആഹ് അതന്നെ ഓരേ ക്ലാസ്സിലന്നെ എ ആയ്ര്ന്ന്
ഏഹ് എന്നിട്ട് ങ്ങനെ എല്ലാരും എല്ലാര് ക്കും മനസ്സിലാവോ ങ്ങള് ട്വിൻസാണ്ന്ന്
ഇല്ലാ പറഞ്ഞാ തന്നെ അറിയുള്ളൂ കാരണം ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആയോണ്ടേ മോഖൊക്കെ വേറെ അവരിന്ക്കാളും കളറും തക്കണ്ട്
ഏഹ്
അങ്ങനെ
ഇപ്പൊ രണ്ടാള്ത് കല്യാണം കഴിഞ്ഞ്
ആ കെഴിഞ്ഞു എല്ലല്ലാ വേറെ വേറെനി ഓ അവന്റെ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് കൊല്ലം ആവുന്നു. ഇപ്പൊ ഒരു കുട്ട്യായി ആ നാലു മാസായിട്ട് ഒരുകുട്ടിയായി ആ
ക്ഷ ആഹ് ബന്തം പോളും ഇണ്ടാവണല്ലേ മറ്റേ ട്വിൻസാകുമ്പോ ഓര്ക്ക് വേറൊര് വേറൊരു ബന്ധ
ആഹ് ആതന്നെ ആഹ് അങ്ങനെ ഒരുതെന്തോ ആ കൊഴപ്പല്ല്യ. നല്ലൊരു ഇതിലാ പോണ്
ഉം അത് പിന്നെർഞാല് ആഹ് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയണേക്ക ഒരാളറിയുമ്പോ ഒരാളന്നെകരിയൂ
ആഹാ അതൊക്കെന്നാ അങ്ങനൊക്കെ ഇണ്ടാവല്ണ്ട്, ആഹാ ആഹാ.. ! ച്ചറീല ചെറുതാകുമ്പോ പിന്നെന്നെ- മ്മാന്റെ വീട്ടീ കൊണ്ടോയിലെ. ആഹ് അവര് പറയുന്നേക്ക ആഹ് അവരിങ്ങനെ പറയണേ
കേക്ക് ബോര് താലേ ചെറിയതാ നിന്റെ പോലെ ചെറ്ത
ഇന്റെ ആയ്ന്റെ ലെ മൂന്നാമത്തെ കുട്ടി ഒരു വയസ്സായിറ്റൊ ള്ളൂ മൂത്ത ആൾക്ക് എ ട്ട് വയസ് രണ്ടാമത്തെ ആൾക് ഒരു വയസ് മൂന്ന് കുട്യളാ
എ
രണ്ടാമത്തെ ആൾക്ക് ആറു വയസ്സ്, മൂന്നാമത്തെ ആൾക്ക് ഒരു വയസ്സ്. ആഹാ മൂത്താൾക്ക് എട്ട് വയസ്സ്.
ആഹാ ആഹാ... !
ഉം
അപ്പോ അപ്പോ ഒര് ഹാ ഏകദേശം, ഏകദേശം ഡെലിവറി കഴിഞ്ഞട്ട് തുടങ്ങിണ്. ആഹ് മൂന്നാളായി എട്ട് കൊല്ലത്തിനെടക്ക്
പ്രായം ഉം ചെറിയ ചെറിയ മക്കളല്ലേ.
ആഹാ കൊർച്ച് മാറ്റല്ലെ ഉള്ളൂ.
ആഹാ.. !
പക്ഷെ ഇങ്ങിനെന്നെ, ഇൻക് ഒരാളെ ഉള്ളുയ്. വ് ഓന് നാലര വയസ്സായി
നാലര വയസ്.
അടുത്തത് നോക്കാനോക്കായിണ്.
ആഹ് അതന്നെ നോക്ക്ണ്ടോ ഹ്
ന്റെ അനിയത്തിന്റെ കല്യാണൊക്കെണ്ട് അപ്പൊ അതൊക്കെയൊന്ന് കയ്യട്ടെന്ന്
ആഹാ ആഹാ ആര കല്യാണം?
അയ്ന് പെട്ടെന്ന് കൈയ്ണതാ ഒന്നാമത് നല്ലത്
ആഹാ അതെന്നെ പെട്ടെന്ന് ആഹാ.. ! ആഹാ നീണ്ടു പോവാ ഹാ.. ഹാ... അത് ശരിയാണ്. ആഹാ ആഹാ ന്നാ ശരി! ന്നാ ശരി ആഹാ ഓക്കെ ടൈമായി!